പാസാക്കാൻ നോക്കി ഉണ്ടായില്ലന്ന് വേണമെങ്ക പറയാം ബ്രോ ലാസ്റ്റ് കണ്ട പടം ഏതാണ്
ഞാൻ ലാസ്റ്റ് കണ്ട ഞാൻ തോന സിനിമ ടി വിയിലാണ് കാണാറ്
ഉം
ഞാൻ ടിവിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ടത് ഒരു ഹോളിവുഡ് സിനിമയാണ് വോയിസ് ഓഫ് ഇസഫൽ എന്നും പറഞ്ഞ്
ഓ ഹ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെഞാൻ കണ്ടിട്ടില്ല എന്റ ഒരു ഫ്രണ്ട് എനിക്ക് റഫർ ചെയ്തായിരുന്നു അതൊന്ന് കണ്ട് നോക്കാൻ പക്ഷെ കണ്ടിട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്നു
സിനിമ കുഴപ്പമില്ല നല്ല രസമാണ് റൊമാൻസ് ആണ് സിനിമ
ഓഹ് റൊമാന്റിക് സിനിമയാണല്ലേ
റൊമാന്റിക് സിനിമയാണ്
എന്നിട്ട് സിനിമ ഓ ദൃശ്യം കണ്ടു ദൃശ്യം കൊള്ളാം അടിപൊളി
പക്ഷെ പലരും പറയുന്ന ദൃശ്യം കൊള്ള കൊള്ളില്ല മോഹൻലാലിന്റെ അബിനയം കൊള്ളില്ല അനസിന്റെ ഒക്കെ ചുമ്മാതാണന്നൊക്കെ പറയുന്നു
വണ്ണും റ്റുവും വെച്ച് നോക്കുവാണെങ്കിൽ ത്രീ അത്ര അടിപൊളി അല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാ വണ്ണ് തന്നെ ഒരു മിക്കവാറും ഫോറിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻഡിങ്ങില് നമുക്ക് തോന്നുന്നത് ബ്രോയുടെ അഭിപ്രായം എന്താ
ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷെ പറഞ്ഞ് കേട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഇല്ലില്ല എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ച് സിനിമ അത്ര പോരാ സീരിയല് ടൈപ്പാണ് ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല
ആഹ്‌ വലിച്ചു നീട്ടാ വലിച്ചു നീട്ടാണ് വലിച്ചു നീട്ടാ ഉം നമ്മള് ഫസ്റ്റ് കണ്ട് പ്രതീക്ഷിച്ച് പോയേന്റെ അത്രയൊന്നുമില്ല
ഓക്കെ ബ്രോയുടെ ഇഷ്ടപ്പെട്ട സിനിമ കണ്ട നീക്കാം ഓക്കെ ബ്രോ ഏത് തിയേറ്ററിലാണ് പോയി കണ്ടത്
ഞാന് ആ ഇവിടെ പത്തനംതിട്ട ഒരു തിയറ്ററിലാണ് ആ ബ്രോ തീയറ്ററിലൊന്നും പോയി കാണാറില്ലേ
ഞാൻ ഇടക്കിടയ്ക്ക് തിയറ്ററിൽ പോകാറുളള് ബ്രോ
അതെന്താ
എനിക്ക് അങ്ങനെയല്ല ഞാൻ തോനേ സിനിമ എനിക്കിഷ്ടപ്പെട്ട സിനിമ മാത്രമേ ഞാൻ കാണാൻ പോകാറുള്ളൂ ട്രെയിലറോ റീൽസോ അങ്ങനെ വല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രേമേ ഞാൻ തീയേറ്ററിൽ പോവാറുള്ളൂ ഞാനാ തോനേയും കാണാൻ പോകാറ് ദുൽക്കറിന്റെ സിനിമ മാത്രമാണ് തിയേറ്ററില്
അതെന്താ ദുൽക്കാരനോട് ഇത്ര ഇഷ്ടം
നമ്മ നമ്മളൊരു ദുൽഖർ ഫാൻ ആണ് അതുകൊണ്ടാണ് ദുൽഖർ സൽമാന്റെ സിനിമ തോനേയും കാണാൻ പോകാറ്
കൊച്ചു നാള് തൊട്ട് ദുൽക്കറെ ഇഷ്ടോ
കൊച്ചു നാള് തൊട്ടേ അല്ല ഞാനൊരു പ്ലസ് വൺ ആ ടൈമിലാണ് ദുൽഖറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ആ ചാർലീസ് ചാർലസ് സിനിമ തൊട്ടാ ഞാൻ ദുൽഖന്റെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങിയത് ഫസ്റ്റ് ഷോ തൊട്ട്
ആഹ് ദുൽഖറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ
ചാർളി ചാർലി സിനിമ ചാർലി ചാർലി ബ്രോ ഏത് സിനിമ നടന്റെ ഫാനാണ്
ടോവിനോ
ടോവിനോ എന്താണ് ടോവിനേ ഇഷ്ടപ്പെടാനുള്ള കാരണം
എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ അഭിനയവും ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ആദ്യത്തെ ടൊവിനോ യുടെ സിനിമ ഏതാന്നറിയോ
ആദ്യത്തെ ടോവിനോയുടെ സിനിമ അതെനിക്കറിയില്ല ഞാൻ അതൊന്നും കണ്ടിട്ടില്ലല്ലോ
ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാ പോച്ചഭിനോ പറഞ്ഞോളൂ
കേട്ടില്ല
ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടൊവിനോയുടെ സിനിമ ഏതാണ്
ഏഹ് അയ്യോ ഞാൻ കണ്ടതാണ് ഏ ആർ എം ഞാൻ കണ്ടു ഏ ആർ എം കണ്ടു എനിക്ക് തോന്നുന്നു പള്ളിച്ചട്ടമ്പിയാണെന്നാ തോന്നുന്നു
പള്ളിച്ചട്ടമ്പി ഓക്കെ ഓക്കെ ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ പോയി കണ്ടോ?
ആഹ് പള്ളിച്ചട്ടമ്പി ഞാൻ തിയേറ്ററിൽ കണ്ടില്ല ഒ ടി
ഓ ടി ടി ഓക്കെ ഓക്കെ
അത് കാണാനുള്ള അവസരം കിട്ടിയില്ല
വേറെ ഏതൊക്കെ സിനിമയാണ് ഹോളിവുഡ് സിനിമ കാണാറുണ്ടോ
എനിക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ല ഞാൻ കാണാറില്ല ഞാൻ സീരീസൊക്കെ കാണാറുണ്ട് ഇംഗ്ലീഷ് സീരീസൊക്കെ കാണ
ഓക്കെ ഏ സീരീസാണ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്
ഞാൻ ഇപ്പോ ലാസ്റ്റ് കണ്ടത് ആ മറ്റേ വേമ്പേയുടെ ഒരു കണ്ടിന്യേഷൻ ഉണ്ട് ലെങ്ക സീസ് എന്ന് പറയുന്ന
ഓക്കേ ആഹ് ഞാൻ കേട്ടിട്ടില്ല ഹൗസ് ഓഫ് ഡ്രാഗൺ ഗെയിം ഓഫ്
ഹൗസ് ഓഫ് ഡ്രഗൻ കണ്ട് കണ്ട് കണ്ടു ഹൗസ് ഓഫ് ഡ്രാഗൻ കണ്ടിട്ടുണ്ട്
ഇപ്പഴത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല ഞാൻ പുതിയൊന്നും കണ്ടിട്ടില്ല നേരത്തെ കണ്ടതേള്ളൂ.
പൻ ത്രീ എറങ്ങിയിരുന്നു അതായത് രണ്ട് എപ്പിസോഡ് അറങ്ങിയിട്ടുണ്ട്.
ഉം അത് കണ്ട് നോക്കണം ഞാൻ അറിഞ്ഞാരുന്നു.
ഓക്കേ ഹൗസ് ഓഫ് ഡ്രാഗൻ ഏത് കാരക്ടർനെയാണ് ഇഷ്ടം
എനിക്ക് ഡ്രാഗനെ
ഓക്കെ
ബ്രോ സ്പോർട്സിനെ പറ്റി എന്താ അഭിപ്രായം
സ്പോർട്സ് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് യുവ തലമുറക്ക് നല്ലതാണ്. ഏഹ് ഈ മ മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടണ ഫുട്ബോളാണ്.
ഫുട്ബോള് ബ്രോ ഫുട്ബോള് കളിക്കാറുണ്ടോ?
ആഹ് ഞാൻ കൊറച്ച് നാള് ഫുട്ബോൾ പ്രാക്ടീസിനൊക്കെ പോയിരുന്നു. ഇപ്പൊ നമ്മള് ഫുട്ബോള് കളിക്കാറില്ല
എന്ത് പറ്റി എന്തേലും ആക്സിഡന്റ് അങ്ങനെന്തെലും ഓക്കെ ഓക്കെ ഇഞ്ചുറി
അതെ
അതെ അതെ വേൾഡ്കപ്പ് കാണാറുണ്ടോ
ആഹ് കാണാറുണ്ട്.
എന്താണ് ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം
വേൾഡ് കപ്പ് ഉം ഞാനൊരു അർജന്റീന ഫാനാണ്. പിന്നെ എനിക്ക് മെസ്സിയാണ് ഇഷ്ടം അപ്പം എന്റെ ഫേവറേറ്റ് ടീം അർജന്റീനയാണ്. വേൽഡപ്പ് ഞാൻ കളിയെ കാണാറുണ്ട് കൊള്ളാം. ആര് കപ്പെടുക്കുന്ന് ഒരു പ്രെഡിക്ഷ റ്റൻ ഇല്ല എല്ലാരും നല്ല ടീമാണ്.
എല്ലാരും നല്ല ടീമാണ് ഓക്കേ.
ബ്രോടെ അഭിപ്രായം എന്താ
എന്റെ അഭിപ്രായം എൻ ഫേവറേറ്റ് ടീം ബ്രസീലാണ് പക്ഷെ എന്റൊരുത് ഒര് അഭിപ്രായത്തിൽ ബ്രസീലിന് ചാൻസ് കൊറവാണ് കാരണം അവർക്കൊരു നല്ല മിഡ്ഫീൽഡ് ഇല്ല. പിന്നേ ആഹ് ഡിഫൻസായാലും കൊറച്ച് വീക്കാണ് എന്റെ ഒരു അഭിപ്രായ ത്തിൽ ഫ്രാൻസിനാണ് തോന്നേ സാധ്യത കാരണം എല്ലാ പൊസിഷനിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് ക ആഹ് ഇപ്പൊ സബ്സ്റ്റ്യൂഷൻ എറക്കാനായാലും അവർക്ക് എല്ലാ പൊസിഷനിലും നല്ല പ്ലയെർസ്ണ്ട് നല്ല സ്കോർ ഡെപ്ത്തുണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാതയും ഒരവറേജ് ഏജ് എനിക്ക് തോന്നുന്നു ഇരുവത്തെട്ട് വയസ്സ് ഇരുവത്തൊമ്പത് വയസ്സാന്ന് തോന്നുന്നു ബാക്കി ടീമിനെ അപേക്ഷിച്ച് നോക്കാണെങ്കില് ത്തിലെ അതായത് ലാസ്റ്റ് ബാലൻഡോർ വിന്നറുണ്ട് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സുണ്ട്. ലീഗ് ചാമ്പ്യന്മാരുണ്ട്. അതെല്ലാം കൊണ്ടും അവര്ന്നെയാണ് മുൻകൈ. പക്ഷെ ഇത് ഫുട്ബോളായതുകൊണ്ട് എന്ത് സംഭവിക്കാം.
അതെ
രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെസ്സിക്ക് ഒരു കപ്പ് കൊടുത്തില്ലേ അതുകൊണ്ട് നമുക്കൊന്നും
മെസ്സിക്ക് കപ് മെസ്സിക്ക് കപ്പ് കൊടുത്തതല്ലല്ലോ കളിച്ചു മേടിച്ച് കപ്പ് കൊടു
കളിച്ചു മേടിച്ച ഇപ്പ പലർക്കും പല അഭിപ്രായംല്ലേ
പലര് ഫുട്ബോളിനെ പറ്റി നോളജ് ഇല്ലാത്തവർ അങ്ങനെ പറയും അഹ് എല്ലാരും അങ്ങനെല്ലെ
ബ്രോയുടെ അഭിപ്രായത്തിൽ പോർച്ചുഗൽ ഏത് ഗ്രൂപ്പ് സ്റ്റേജ് അല്ല ഗ്രൂപ്പ് സ്റ്റേൽ ഏത് സ്റ്റേജ് വരെ പോകുന്നാണ്
സിക്സ്റ്റീൻ വരെ പോവാൻ ചാൻസ് ഉണ്ട്
ഓക്കെ അർജന്റീനയ്ക്ക് അടുത്ത കളി ആരുമായിട്ടാണ്
മറ്റേ ആഹ് എന്ത് കേപ്പ് വർഡെ
കേപ്പ് വർഡെ ഓക്കെ ഓക്കെ ഏഹ് ടേ തൊണൂറ് മിനിറ്റ് കളി കാണാറുണ്ടോ ബ്രോ അതോ ഹൈലൈറ്റ്സ് കണ്ടിട്ട് മാച്ച് റിപ്പോർട്ട് പറയുന്ന ആൾക്കാരാണോ
ഞാൻ തൊണൂറ് മിനിറ്റ് കളി കാണാറുണ്ട്
തൊണ്ണൂറ് മിനിറ്റ് കാണാറുണ്ട്, ഓക്കെ അർജന്റീന അഞ്ച് പ്ലേഴ്സിന്റെ പേര് പറയാൻ പറ്റോ
ആഹ് പിന്നെന്താ ആഹ് ആദ്യം തന്നെ വേണമെങ്കി നമ്മടെ ക്യാപ്റ്റൻ മെസ്സി ഉം പിന്നെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഡിഫൻഡേഴ്സ് ആയിട്ട് എന്താ ഒട്ടമന്റി ഒണ്ട് റൊമേറോ ഒണ്ട് മാർട്ടിനസുണ്ട് പിന്നെന്താ
ഓ ഹ് അപ്പം ബ്രോ തൊണ്ണൂറ് മിനിറ്റ് കളി കാണാറുണ്ടല്ലേ
ഉം
നമ്മളെ നാട്ടില് കൊർച്ച് ഫുട്ബോൾ ഫാൻസ് ഉണ്ട് രണ്ട് മിനിറ്റ് ഹൈലൈറ്റ്സ് കണ്ട്ണ്ട് ഒരു പെനാൽറ്റി അടിക്കുന്ന വീഡിയോ എടുത്തിട്ട് ആഘോഷമാക്കുന്നവര് ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല
അതെ അതെ അതെ അതെ അതൊന്നും ഫുട്ബോളിന് സ്നേഹിക്കുന്നവരല്ല അവർക്ക് അവര് സീസണൽ ഫാൻസാണ് മനസ്സിലായോ
അതെ ഇപ്പം ധാരാളം സീസണൽ ഫാൻസിനെ നമുക്ക് കാണാൻ കഴിയും പല പല സോഷ്യൽ മീഡിയയിലും പല പല ടത്തും ഒരു ജേഴ്സി വേൾഡ് കപ്പ് കപ്പാക്കുമ്പോ ജേഴ്‌സിയും മേടിച്ച് രണ്ട് കളർ മേടിച്ച് ഇറങ്ങുന്ന കുറെ എണ്ണം
അതെ അതെ അതെ കോമാളിത്തരം കാണിക്കാൻ വേണ്ടി മാത്രം
അത് റീച്ചിന് വേണ്ടി കോമാളിത്തരം കാണിക്കുവാ
അതെ
ധാരാളം ധാരാളം അതെ അതെ
ശെ ഈ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇതൊണ്ട് നെഗറ്റീവ് ഫെയിമീ വന്ന് കഴിഞ്ഞാൽ നാട് മൊത്തം ആൾക്കാര് അറിഞ്ഞ് അങ്ങനെ ഒരു ഫേമസ് ആവുന്നൊരു ചിന്താഗതി ഒണ്ട് അപ്പൊ അവർക്ക് എന്തും പറയാനുള്ള ഒരിതാക്കി എടുത്തേക്കുവാ ഇപ്പോ നെഗറ്റീവ് കാണിച്ചെങ്കിലും ഫെയിം ആവണോ അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ വഴിതെറ്റി ഉദാഹരണത്തിന് വേണമെങ്കിൽ അലിൻ ജോസ് പെരേരെയേ അറിയാവോ ബ്രോയ്ക്ക്
അറിയാം അറിയാം
ഉം പുള്ളി കാണിക്കുന്ന തന്നെ അറിയാലോ എന്തുവാന്ന്
അതെ അതെ നിങ്ങൾ എവിടെയാണ് ക്ലബ്ബിലാണോ അതോ വീട്ടിൽ തന്നെ ഇരുന്നാണോ കളി കാണാറ്
ഞാൻ വീട് തന്നെ ഇവിടെ അടുത്ത ക്ലബ്ബിലൊക്കെ കളികളുണ്ട് ചെല സമയത്ത് പോയി കാണും ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ കാണാറ്
ഓക്കെ ഓക്കെ
പിന്നെ രാത്രി വെളുപ്പിനൊക്കെ ആയൊണ്ട് പൊറത്തോട്ട് അങ്ങനെ പോകാറില്ല വീട്ടിൽ തന്നിരുന്ന കളി കാണും
ഓക്കെ ഓക്കേ ആഹ് അഹ് ഈ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള പൊതുവായ ഒരു അഭിപ്രായം എന്താണ് ആര് ജയിക്കും എന്നാണ് ഒരു ഫാൻ എന്ന രീതിലല്ല പൊതുവായ രീതിയിൽ ആര് ജയിക്കും ക്കും എന്നാണ് നാട്ടിൽ തോന്ന ആൾക്കാര് പറണ് സ്വന്തം ടീം അല്ലാതെ
കൂടുതലും ആൾക്കാരും പറയുന്നത് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ് ആണ് പറയുന്നത് പക്ഷെ എന്റെ ഒരാഗ്രഹത്തിന് അർജന്റീന കപ്പെടുക്കണം എന്നാണ് പക്ഷെ റൊണാൾഡോക്കൊ ഒരു ഇല്ലാതോണ്ടും അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയോണ്ടും അവരെ ടുത്താലും പ്രശ്നല്ല പക്ഷേ ഈ റൊണാൾഡോ ഫാൻസ് കൊറെ വാചകൊടിക്കുന്ന കുറെ ഫാൻസ് ഉണ്ട് അവർടെയാണ് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട എന്നുള്ള ചിന്തായി ഇപ്പോ പക്ഷെ നമ്മൾ റൊണാൾഡോ ഹേറ്റർ അല്ല ഫാൻസ് ഹേറ്റർ ആണ് അതേ ഉള്ളൂ
ഓക്കേ അപ്പൊ ഒരു പക്ഷെ അർജന്റീന പോർച്ചുഗൽ വന്നാൽ നിങ്ങൾ അർജന്റീനലെ സപ്പോർട്ട് ചെയ്യൂ
അതെ അറജൻ്റീന സപ്പോർട്ട് ചെയ്യും
അപ്പം അർജന്റീന ജയിക്കുന്ന് ഉറപ്പുണ്ടോ
ഉറപ്പുണ്ട് അത് ശൂറല്ലെ.
ശുവറാണ്. പിന്നെ മെസ്സി വേൾഡ്കപ്പോടു കൂടി വിരമിക്കും എന്ന
ഇല്ല ഇ ഇല്ല ഇല്ല ആഹ് പുള്ളി ഇതവിരമിക്കുംഅടുത്തവേൾഡ്കപ്പ് വരെ കാണന്ന് പറയുന്നില്ല പക്ഷെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാ വിരമിക്കത്തില്ല എന്നാണ് ഇങ്ങനെ റിപ്പോർട്സ് പറയുന്നത് പക്ഷെ അടുത്ത വേൾഡ് കപ്പ് കാണുന്നും പറയുന്നില്ല രണ്ട വർഷം ചിലപ്പോൾ റിട്ടഡ ആവാൻ ചാൻസ് ഇണ്ട്
ഓക്കേ റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്നാണ് ഇത് കടക്കുന്നത്
പുള്ളി പറഞ്ഞോ അങ്ങനെ?
ആഹ് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്ല്ല റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് കളിക്കും അത് വെല്ലപ്പും കളിക്കാം എന്നത എനിക്ക് തോന്നും പുള്ളി പുള്ളിയുടെ മകന്റെ കൂടെ ഒരു ഫുട്ബോൾ മാച്ച് ഇന്റർനാഷണലോ അല്ലെങ്കി ക്ലബ്ബ് തലത്തിലുള്ള ആഹ് കളിച്ചിട്ട് വിരമിക്കും എന്നാണ്
ഓ ഓക്കെ ഓക്കെ